ആഹ് എന്തൊക്കേ വർത്താ ആഹ് സുഖം എന്തൊക്കേ വർത്താനം
നല്ലത് ഫുഡൊക്കെ ചോറൊക്കെ തിന്നാ
ചോറൊക്കെ കഴിച്ചു
ഏ എന്താ കൂട്ടാന് ആഹ് ചോ
കൂട്ടാനിന്ന് പച്ചക്കറിയാണേ പച്ചക്കറി മത്തൻ
ആഹ് കുളിച്ചിട്ടില്ല്യ കുളിക്കാൻ അ ഇവടെ ബീഫ്ണ്ട് അല്ലാതെ പോത്ത്ണ്ട് പിന്നേ ഉം മത്തിക്ക മത്തി പൊരിച്ചത്ണ്ട് പിന്നെ മുരിങ്ങന്റെല കറിൺ ണ്ട്
ആഹ് മതിയല്ലോ ആഹ് പിന്നെ ആഹ്
ഇന്നലെ ഇന്നലീം മിനിഞ്ഞാന്ന് നോമ്പായപ്പേ അയിന്റെ അടീം പൊടിയൊക്കേ ഇണ്ടായിര്ന്നു
ആഹ് മുഹർത്തിൻ്റേല്ലേ
ആഹ് ആഹ് അയിന്റ നോമ്പേയിന്നെ
ആഹ് പിന്നെ ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല്യാനെ പോണു പിന്നെ മഴണ്ടായിരുന്നോ
പ്പോ മഴ് ആഹ് ഇപ്പൊ വെയിലാ
ഏഹ് ഇവടെ അതിന്ന് വെയിലന്നേണ് ആഹ് എന്ത്
തുണിം കുപ്പായൊക്ക ഒണങ്ങണെങ്കില് ആഹ് തുണിം കുപ്പായൊണങ്ങ് ങ്ങണെങ്കില് വെയിലും വാണം
ആഹ് അയിന് വെയില് വേണം
ഉം ഹും
അതന്നെ
രാത്രി മയെയ്താലും കൊയപ്പല്ല്യ
കൊഴപ്പില്ലാ ഞമ്മളെ തുണികളൊണങ്ങി കിട്ടിയ ഞമ്മള്ത് ഒണങ്ങി കിട്ടുവല്ലോ
ഏഹ്
നമ്മള തുണികളൊണങ്ങിട്ടിയ നമ്മളതൊന്നൊണങ്ങി കിട്ടുവല്ലറയാ
ആഹ്
പിന്നെ ഇനിപ്പ ചോറും കറിയൊക്കെ വെക്കണോ വൈകുന്നേര്ത്തെ ചോറും കറിയൊക്കെ വെക്കണോ ഓയിക്ക്യാ
വൈന്നേരത്തിന് ചോറ് വേണ്ട ആഹ് അല്ല ആ ചോറ് വേണം ഇന്നൽത്തെ ചോറ്ണ്ടായിന് അത് തെളപ്പിക്ക്യ ഇന്ന് അപ്പോ ചോറും ഉം ഇനിപ്പോ കൂട്ടാൻ വേണ്ട കൂട്ടാൻ മുരിങ്ങ് ങ്ങൻ്റെല കറിണ്ടാവും ചോറ് മാത്രം നോക്കായാതി പിന്നെ മീനെന്തേലൊക്കെ പൊരിക്കണ്ടേരും ഉം മുരിങ്ങൻ്റെലാ ആഹ് തേങ്ങ് തേങ്ങരച്ചിട്ട ഇഞ്ഞിപ് പ്പ വൈന്നേരത്തിന് കേടു വരോന്ന് അഉം പറയാൻ പറ്റൂല
ങാ തേങ്ങരച്ച്ങ്ങാ രണ്ട് നേരത്തിന്ണ്ടാവുവല്ലോ
ആ ഇണ്ടാവും ഇന്നലെണ്ടാക്ക്യേതാണ് ഞങ്ങൾ ഫ്രിഡ്ജിക്കച്ചാ
ഇന്നലേര്നു ലേ ങ്ങക്ക് തോൽമ്പ് ഇന്നലെ ഞാ എന്നാ നോൽമ്പ്ന്ത ഉണ്ടാവല്ലേ
ആ
ആ
എന്നിട്ട് സുഖല്ലേ എന്താ ഒരു വിവരൊല്ല്യല്ലോപ്പൊ
കൊഴപ്പല്ല ഇങ്ങനെ പോണു ഇപ്പൊ സ്കൂള തുറക്കനും പടിത്തോ ബിരിയാണി ഞാന് കോഴി ബിരിയാണി ഇവിടെ അമ്മണ്ടാക്കല്
അമ്മെണ്ടാക്കല് ഏ മന്തി ഇണ്ടാക്കുവോ
ഉം മന്ത്യൊന്നു ഇവ്ടെ കുട്ട്യാൾ കഴിക്കില്ലേ അവർക്കന്നും ഇഷ്ടല്ല
ആ
ഉം മന്തികക്കലേ കുട്ട്യോള് കുട്ട്യോളൊക്കെ ബിരിയാണിന്റെ ആൾക്കാരാ അ ഞാനും നക്കൊന്നും ഉം ലോകത്ത്ക്ക് കഴിക്കാൻ പറ്റില്ല
ഏ
ഉം ഇവിടെ വീട്ടിലമ്പലൊക്കെള്ളതോണ്ടേ അമ്പലൊക്കെണ്ട് ആ ഉം അപ്പ അന്നും കഴിക്കാൻ പറ്റില്ല ബിരിയാണികയിക്കാ കോഴി ബിരിയാണികയിക്കാ
ആഹ്
ഉം കുട്ട്യോക്ക് അയെന്നെ കുട്ട്യോക്ക് എന്താ മന്തിയൊന്നും മന്തിയോടൊന്നും താല്പര്യല്ല ഇപ്പെല്ലാ കുട്ട്യള്ക്കും മന്തിയൊക്കേണ് ഇഷ്ടം ആഹ് പൊറ്ത്ത്ക്കൊക്കേ പോവും
ഏഹ്
എഴ്വ്ള്ള സമയത്തൊക്ക പോവും പൊറ്ത്ത്ക്ക് ഞായറാഴ്ചേസം ഉം ഇങ്ങളെ കുട്ട്യളൊക്കെ സ്കൂൾ ഇന്ന് സ്കൂള് ഇല്ലല്ലോ ചെലോല്ക്ക്ണ്ട് ചെലോ
ആഹ് അപ്പൊ ആഹ് എന്തോരവധി പറയണ്ട് ഇന്ന് ഉം
തിന്റെ അവധിയല്ലെ
ആഹ് അതന്നെ അതന്നെ
പിന്നെ പിന്നെന്താ പണിയളൊക്കെ കഴിഞ്ഞില്ലേ
ഏഹ് മാ പണിയൊക്ക കഴിഞ്ഞ് കുളിക്കാണ്ട് കുളിക്കാൻ ആഹ് എല്ലാ കുളി ച്ചിട്ടില്ല കുളിക്കാന മടീന്നർയാ
ഏഹ് അ
പിന് ആഹ് എണ്ണ മേലൊക്ക തേച്ച്കാണ്ട് ആഹ് മറ്റേ ഒരു വെള് ച്ചെണ്ണല്ലേ നാൽ‌പാമരാതി വെള്ച്ചെണ്ണ അത് കച്ച്മലും കാലുമലൊക്കെ തേച്ചിട്ടാ ഞാൻ കുളിക്കോള്ളു കുളിക്കുമ്പളേ പിന്നെ മൊഖത്ത് ഫേസ് പാക്കെയ്യും അതൊക്കെ ചെയ്യാണ്ട് ഒറക്കം വര്യാ
ഏഹ് ചോറക്കെ തിന്നത് കണക്കല്ലേ ആഹ് ആഹ് ആഹ് ഉം ഒ ഒ ഒർക്കം വരാവുലേ
ആഹ് ന്ന്ട്ട് എന്താണ് വിശേഷം സുഖല്ലേ നമ്മളെ നാ
ആ കുട്ട്യോൾക്ക് ആഹ് കുട്ട്യോൾക്കൊക്കെ സുഖം കുട്ട്യോൾക്കൊന്നും കൊഴ ഇപ്പയ്ന് സ്കൂളൊക്കെല്ലേ. ഇപ്പോ ഓണൊക്കെ കഴിഞ്ഞ് ഇഞ്ഞല്ല ഇഞ്ഞ്പ്പൊ ഓണത്തിനൊക്കെ ലീവല്ലേ ഇണ്ടാവൊളൂ അവര് എന്താണ് തബൂറ ബിസ്ലാ
ഏത്
തബാലോഫീസ് പോസ്‌റ്റാഫീസിലേ
ആഹ് ആഹ് ആഹ്
ഉം
അയ് ശരി
ഉം അവടെന്താ പണി?
ഹിബടെ ഓൺ റിസോർട്ടില് ഹെന്താണ് വർ ക്കെയ്യാണ്
ആഹ് കുട്ട്യോളൊക്കെ
കുട്ട്യോള് രണ്ട് ഒരാൾക്ക് പത്ത് വയസ്സ് ഒരാൾക്ക് രണ്ട് വയസ്സ്.
ആഹ്
ഉം
ക്ക്ന്ന്പ്പൊ ഓര്ക്കൊക്കെ ലീവാണല്ലോ
ആഹ് ലീവാണ്
ഉം കുട്ട്യോളെക്കെ എവടെ ഇന്ന്ട്ട് ഒറങ്ങാ
ആഹ് ഇൽ ഇല്ല്യ ആ ഒരാൾ ഒറങ്ങാണ് ഒരാള് ക്ക് പിന്നെ വൽത് അത് പിന്നെ ഉച്ചക്കൊറങ്ങൊന്നുല്ല്യ അത് ഇങ്ങനെ കൂട്ടാര്ത്ത്യോളൊപ്പൊ കളിച്ചാന് നെക്കെ പോവും.
ഏഹ്
ഓളെ പിന്നെ പുടിച്ച് ഓള പുടി
ഉം ആ ആ കളിക്കാണ് ചെ ചെറിയ ആള് ഇപ്പം ഉങ്ങാവൂലേ
ആ ഉറങ്ങാണ്
ഉം
പിന്നെ എന്താ അമ്മടെയും അച്ഛന്റെ ഒക്കെ വിശേഷം സുഖല്ലേ
ആ അവർക്ക് സുഖം അവിടെ നിങ്ങള് വീട്ട് പോവലില്ലേ
ആ ഞാൻ വീട്ട് പോക്കണ്ട്
ആ അപ്പൊ ഇഞ് ഇപ്പം രണ്ട് ദിവസം ലീവ് കിട്ടിയപ്പം പോയില്ലേ
ആ പോയിന്നേ വന്നതാണ്
ആ ശരി ഞ്പോഓണത്തിന് പൂട്ടുമ്പോക്കെ പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഓണത്തിന് പൂട്ടുമ്പോഴേ പോകൻ പറ്റുള്ളൂ
കൃഷിയൊക്കെ നടത്തണലുണ്ടോ
ഇല്ല അങ്ങനത്തെ പരിപാടിയോന്നും ഇല്ല
ഏ ഇവിടെ ഇമ്മ എന്താണ് ഇതിനന് ഈ വൈതനങ്ങ വെണ്ട പിന്നെ പയറ്
ആരാണ് ചെയ്യുന്നത് ഉമ്മയോ ഉം ഉമ്മേ ഉപ്പ ആരാണ് അതിന്റെ ആള്
നമ്മ നമ്മളോട് ഉണ്ടായാല് നമ്മക്ക് തന്നെ ഉപ്പേരിക്കെ ഉണ്ട ക്കണംണെങ്കിൽ നമ്മക്ക്ന്നെ ഉണ്ടാക്കാലോ
അത് തന്നെ ഞമ്മക്ക് ഒ ഒന്നും ഉണ്ടാക്കി ഞമ്മക്ക് നല്ലത് കിട്ടുല്ലോ
ആ
നമുക്ക് നല്ല കിട്ടിയല്ല അറിയാം
ആ നല്ല കിട്ടുവല്ലോ
ഉം
പിന്നെ എന്താ വർത്താനം സുഖല്ലേ
ഉം ഇനി തിങ്കളാഴ്ചല്ല സ്കൂള് ഉള്ളൂ
ആ ഇനിപ്പോ തിങ്കളാഴ്ചയുള്ളൂ
ഉം നാളത്തെ ദിവസം കൂടി മതി ഞായറാഴ്ചല്ല നളെപ്പം എവിടേക്കും പോണ്ക്കെണ്ടോ ഞായറാ ഴ്ച്ച ആയതോണ്ട്
ഞായറാഴ്ച്ച
ഞായറാഴ്ച്ചതൊണ്ട് എങ്ങനെക്കെ പോണോണ്ടോന്നു ചോയിക്ക
അങ്ങനെ അപ്പ എന്തേലൊക്കെ ആഹ ആഇപ്പം എന്താണ്? മറ്റാളെ മാപ്പിളിന്റെ സമ്മതം കിട്ടണം പുറത്ത!
ആ അതന്നെ! ആ സ്വപ്നംമാത്രം കിട്ടിയ പൈസയും വേണ്ടേ?
ആ എപ്ളെങ്കിലും ഒക്കെ പുറത്തുക്ക് പോവും!
ഉം എപ്പോഴെങ്കിലുമൊക്കെ പോകുള്ളു പുറത്തു എങ്കിലും വേണ്ടേ പൈസ ആ ഉ ഇങ്ങെനെ നടക്കാനും പൈസ വേണ്ടേ?
ആ
ഇനിയിപ്പോ ഉറങ്ങിയ ആള്ഞെപ്പാളാ എണീക്കല്? ചെറിയാള്!
ചെറിയആള് ഓള് എന്നാ ചിലപ്പോ ആറ് മണി അല്ലെ അഞ്ചര!
ആ ചോറ് ഒക്കെ തിന്നിട്ട് ഉറങ്ങിയതാവൂല്ലേ
ഉറങ്ങിയതാ! മറ്റേതാവുമ്പോളേ അഥവാ നമ്മള് ബാത്റൂമിക്കൊക്കെ് കേറുകാന്ന് കണ്ടാ അപ്പ പൈപ്പ് പൈപ്പ് വെക്കണ സൗണ്ട്കേട്ടാൽ അ പ്പം വേ നീക്കും.
ആ അപ്പം ഉറക്കും കഴിഞ്ഞ?
ആ കഴിഞ്ഞു ഞാൻ ഇപ്പോം ഓർ ഏ
രാത്രിക്കെന്താണ്?
രാത്രി ഓക്ക് ഫോൺ മാണം. ഞാനൊറങ്ങാതെ ഓളോറങ്ങൂലാ. അപ്പ ഞാനെന്താ കാട്ടും ഫോൺ വരുമ്പ ത്ത് വെച്ചിക്കാണ്ട് ഞാനാങ്ങട് ഒറ ഒറങ്ങാന് കണ്ണുമ്പ്യാ ഞാൻ ഒറങ്ങൂല. ഒറങ്ങണ പോലെ കാട്ടും. അപ്പോ? അപ്പോ മുപ്പത്ത്യാരും ഒറങ്ങും. ഞാൻ ഫോണ് കണ്ട ഓൾക്ക് പിരാന്താണ്.
ഉം അപ്പ ഓൾക്കും വേണല്ലേ ഫോണ്?
നീക്കാ നീക്കാ നീക്കാ നീക്കാന്ന് എന്തിന് നമ്മള് ഏ റീൽസൊക്കെ ഇങ്ങനെ ഓൻ നീ നീക്കൂലേ കജ്ജ്യേയിട്ട്. അങ്ങനെ ആ അതാ ആംഗ്യം കാണിച്ചരോ.
ആ അത് നീക്കി കൊടുക്കാൻ പറയാണ്.
ആ അപ്പ ഞാന് ഇപ്പ ഇപ്പതന്നെ ശീലായി. മൂത്ത കുട്ടിക്കന്നെ കാഴ്ച പോയിട്ട് പതിനെട്ട് വയസ് വരെ കണ്ണാടവെക്കാൻ പറഞ്ഞിക്കണ്.
അതേ
മ് അപ്പ ഞാന് ഫോണ് വല്ലാതെ കൊടുക്കലില്ല.
ആ
ബ!
ന്ന്ട്ട്പ്പോ കാഴ്ചയ്ക്ക് കണ്ണട വെക്കാ? കണ്ണട വെക്കുണ്ടോ ഇപ്പോ?
ആഹ് എപ്പോളും ഒറങ്ങുമ്പോ അല്ലാത്തുമ്പോ ഒക്കെ വെക്കണം.
അതേ
അതാണ്പ്പോള്ള സുയിപ്പ്. ഉം ഫോണ് കണ്ടിട്ട് പിന്നെ കാൽസ്യ കുറവായിട്ടൊക്കപ്പാടെ
ഉം
ഫോണുംമ്മേയ്ക്കാലോ
ആ എല്ലാരും അങ്ങത്തന്നെയാണ്. അതായത് ത് പോക്കെല്ലാം
ആ ഫോൺ ഇല്ലാതെ ഓര്ക്ക് ജീവിക്കാ
അവർക്ക് പറ്റൂല. ആ അങ്ങനെ ആയണ്ണുപ്പോ
അന്റെ മാപ്പള വന്നാ? പോസ്റ്റ് ഓഫീസ് വന്നേ വരേള്ളൂ?
ആ ആ ഇപ്പോ ലീ അല്ലേ ഇപ്പോ എന്താണ് ലീവാണ്. കണ്ണ്ന് ഓപ്പറേഷൻ കഴ്ഞ്ഞിട്ട് ഇരിക്കാ ആ അല്ല ഇപ്പ കൊറച്ചൂസായിട്ട് ലീവാ കണ്ണ്ന് ഓപ്പറേഷൻ കഴ്ഞ്ഞ്ട്ടിരിക്കാണേ
ആ തിമിരത്തിൻ്റെ?
ആ തിമിരത്തിൻ്റെ ആ അപ്പോ അത് കഴിഞ്ഞിരിക്കാണ് അപ്പോ ലീവ്വാണിപ്പോ. ഒന്നരമാസം ലീവാ. ഉം
ആ
ഇനീപ്പോ അതൊക്കെ മാറിട്ടേള്ളു പോവ്വാ
പോവ്വ ല്ലേ?
ഇഞ്ഞിപ്പ എന്താ? ഉം
ന്നിട്ട് സുഖാണ് കൊഴപ്പല്ല്യാ. ഊം
ഇവടെ ആർക്കെണ്ട് ഹസ്ബൻ്റിൻ്റെ വീട്ടില്?
ആ മാപ്പള്ളോടെ മാപ്പളേം ഉമ്മിം, ഓര്ടെ പെങ്ങളും. പെങ്ങളെ കെ ച്ച്ക്ക്ണ് മൂന്നു കുട്ട്യാള്ണ്ട് സ്വന്തായിട്ട് വീടൊക്കെ ആയിക്ക്ണ്. പിന്നെ ഇന്നെ ക വളാഞ്ചേരി കരേക്കാട് പറയും
ആഹ്
ങ്ങളെ വീടേവ്ടെ?
ൻ്റെ വീട്വ്ടെ വണ്ടൂര്
ആ
ഉം ന്റെ വീട് എർ എ ന്റെ വീടിട്ടോ ന്റെ വീടാവിടെത്തന്നെ ആണ്. വളാംഞ്ചേരി കൈപ്പറം
ആഹ് കൈപ്പൊറത്താണ് ലേ
ഉം ഉം ഉം
ആഹ് പട്ടാമ്പി
ആഹ് അത്താണിക്കൊന്നും പോണ്ട. അയ്പ്പുറം തിരിഞ്ഞ് പോണം.
ഏഹ് കൈപ്പുറം തിരുവേഗപ്പുറം കയിഞ്ഞിട്ടാ.
ന്നെ പാ പുറം കഴിഞ്ഞിട്ട് ആഹ്.
ആഹ്
ഉം ങ്ങനെ. പിന്നെ ഇഞിപ്പോ കാക്കല്ലേ അവ്ടെ?
ഇല്ല്യ മാസ്ത്തിലാ വരാറ് മാസ്ത്തില വരാറ്.
ഏഹ്. ഇപ്പൊ ഇങ്ങളും കുട്ടിയേളും ഒറ്റക്കാ?
ആഹ് ആഹ് നാനും കുട്ടിയേളും ഇപ്പ മ്മി.
ആഹ് ഇമ്മണ്ട് ലേ. ആഹ് ഉപ്പല്ലേ
ഇല്ല ഇപ്പ മരിച്ക്ണ്.
ഊം
ഇനിക്കൂല്ല്യുപ്പാ. അവടിം അമ്മോസനും ഇല്ല്യ.
ഊം
ആഹ് എന്റെപ്പ മരിച്ചിട്ട് അഞ്ച് വർഷായി. അമ്മോസൻ മര് ര്ച്ചിട്ട് രണ്ട് വ ർഷം
ആഹ് ഇന്നായിക്കോട്ടെ. ഞാ ന്നാ കൊറച്ചയ്ഞ്ഞ്ട്ട് വിളിക്കണ്ട്. ഹലോ ഹലോ
ആഹ് ന്നാ ശെരി. ഏഹ് ആയിക്കോട്ടെ ശെരി.